ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ലത് എന്താ പണി
എന്തെതാ ചിക്കൻ നന്നാക്കാണ് ഇന്ന് ഞായറാഴ്ച ആ ഞായറാഴ്ചയാണല്ലോ
എന്നാ സ്പെഷ്യല്
ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു
ബിരിയാണി ബിരിയാണിയൊക്കെ അൻക്ക അറിയാലേ
ഏ ബിരിയാണി വെക്കും, മന്തി വെക്കും, കപ്സ വെക്കും, കാബീരി ഇണ്ടാക്കും
എങ്ങനെ പഠിച്ചേ
എങ്ങനെ പഠിച്ചന്ന് വെച്ചാല് ഞമ്മള് ഏ ഒരു വീട്ടമ്മയാകുമ്പോം സ്വാഭാവികമായിട്ടും പഠിച്ചു പോകും അതിനേ
അമ്മായിമ്മ
അല്ല അല്ല അമ്മാരിമ്മ അല്ല അമ്മാമാക്ക അറിയില്ല ബിരിയാൻ വെക്കാന്
ഏ
മ്മാക്കറിയില്ല മ്മ കൂടുതലും കടായും നെയ്ച്ചു മ്മ നല്ലോ നെയച്ചോറും കടായിം നല്ലോം ഉണ്ടാകും
ആഹ്
ഏ ഓല് ഓല് പെരുന്നൊക്കെ അങ്ങനെ ആയിരുന്നു ആക്കല് ന്റെ മൂത്തച്ഛൻ വെപ്പാരനാണ്
അപ്പൊ പെരുന്നാളുകളിലൊക്കെ മൂത്തച്ഛനാണ് ഇവിടെ ചോറ് വെക്കല്
ആ അങ്ങനെ കണ്ട് പഠിച്ചാ
ആ അപ്പൊ ഞമ്മള് ഹെൽപ്പറ് ഞമ്മളായിരിക്കല്ലോ
യെസ് സോഭാവികം
അപ്പ ഹെൽപ്പർമാരെ എങ്ങനെ ആയാലും നിന്ന് നിന്ന് നിന്ന് ഒപ്പം കൂടി കൂടി പഠിച്ചുവല്ലോ
എന്റെ വല്യമ്മ അങ്ങനെ
ആഹ്
ഉ എന്താ അങ്ങനെ ഉണ്ടാക്കണ നോക്കിന്ന് നോക്കി നോക്കിന്ന് പഠിച്ച് ഹോട്ടലും കല്യാണത്തിനൊക്കെ ഉണ്ടാക്കന് പൊണ്ടാക്കായില്ല ഉ പെണ്ടാകയില്ല ഉ
രാവിലെ
ഉം ഇന്നു കണ്ണൊപ്പറേഷൻ പോയി
എന്റെ ഉമ്മ നൊ വെക്കൂ എന്റയുമ്മ ആ പത്ത് കിലോ വര അമ്മ ഞങ്ങളെ പരിപാടികൾക്കൊക്കെ അമ്മ ഉണ്ടാക്കും അങ്ങനെയും കുറച്ച അറിവുണ്ട്
ആഹ്
ഇതിന് ഉമ്മാന്റെപോലെഉണ്ടല്ലോ കുറച്ചു അറിവുകളുണ്ട് അന് പുറമ ഇവിടുന്ന് പിന്നെ ഇടുത്തിയലു നമ്മള് പിന്നെ കിച്ചണിൽ തന്നെ ആണല്ലോ അടുക്കളയിൽ കേറി കഴിഞ്ഞാ പിന്നെ പഠിക്കാതെ ഇറങ്ങൂലായിന്നില്ലേ എന്ത് സ്പെഷ്യലി ഞമ്മക്ക് ഞാൻ പഠിപ്പിക്കൊന്നും വേണ്ട ഞമ്മളെ യൂട്യൂബ് ചേച്ചില്ലേ
അ
യൂട്യൂബ് തുറക്കുക എന്താണോ ഉണ്ടാക്കേണ്ടിയത് സ്പെഷ്യല് സ്പെഷ്യലുകൾ ഇങ്ങനെ അടിച്ചു നോക്കിയ എന്തുണ്ടാക്കാനും യൂട്യൂബ് പറഞ്ഞു തരും
അതെ എല്ലാ ടൈപ്പ് റെസിപ്പി
ഇപ്പം പുതിയ ആപ്പും തുടങ്ങില്ലേ ജെമിനി ഓലും പറഞ്ഞരുപ്പമ്മക്ക്
ഉം
എന്ന്
അല്ല ഒന്ന് കേട്ട് ബിരിയാണി മാത്രമേ ഉള്ളൂ
ആഹ് ബിരിയാണി
ബിരിയാണി
ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത് ചിക്കൻ നന്നാക്കുകയാണ്
ഹസ്ബൻഡ് ലീ വാ
അല്ല ഒളു പോയി ഒളു സാധനം വാങ്ങി വച്ചിട്ട് കടൽ വാങ്ങി വെച്ചിട്ട് ഞാൻ പോയി എടുത്തു പോന്നു
ആഹ്
ഞാൻപറ ഡ്രൈവിങ് അറിയുന്നതിനോണ്ട് ഇം അങ്ങനത്തെ ഒരോ ഉപകാരങ്ങളൊക്കെ ഉണ്ട്
ഉം അങ്ങോട്ട്‌ പ്പോവാ കുട്ടള കൊണ്ടാക്കാനും
ആഹ് അത തന്നെ ഓള്
ഉ
ഉം നേരത്തെ പണിക്ക് പോയാൽ നേരത്തെ പോരാന്ന് പറഞ്ഞിട്ട് ഓല പോയപ്പോൾ സാധനം വാങ്ങി വെച്ച ഓലി പോയി
ഉം
കടൽ ഏൽപ്പിച്ചിട്ട് എന്നിട്ട പിന്നെ നമ്മ പോയിടുത്ത ആ രണ്ട കുട്ടികള്
ആ ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും എത്ര ഗ്യാപ്പ് ഉണ്ട്
അതിപ്പോ ഒരാൾക്കിപ്പം എട്ട് വയസ്സായി ഒരാൾക്ക് ഇപ്പൊ നാലര ആയി ആ ഒരു
നാല് വയസിന് വ്യത്യാസവും ആഹ് ഫസ്റ്റത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പളി
ആഹ്
ഫസ്റ്റ് കുട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തേനി
ഫസ്റ്റത്തെ കുട്ടിനെ ഹാൻഡില് ചെയ്യന്നു പറഞ്ഞല് പിന്നെ ഞമ്മള് പ്രസവിച്ചു കടക്കുമ്പോക്കെ നമ്മളെ വീട്ടിലായിരികോല്ലോ ഇന്ക് വടെ ഏ ഞങ്ങൾ തറവാട്ടിലായിരുന്നല്ലോ
ഇമ്
പഠിപ്പിക്കാല്ലേ കാര്യാ ചോയ്ക്ക്ന്നെ
അല്ലാ ഇമോഷ്ണലി കുട്ടിയാള് നമ്മളോട് കൊറച്ച് വാശിയൊക്കെ ഉണ്ടാവല്ലോ ഒൽക്കി ഒരു ടൈമില്
ഓക്ക് ഓക്ക് നല്ല കെയറിഗായി ആയിരുന്നു പക്ഷെ നമ്മള് രണ്ട് രണ്ട് പേര് ഒരുപോലെ കേ ഓലെ പ്രായംന്ന് പറയുന്ന ഞാൻ ഇപ്പ നാര ഒരു കൗൺസിലിങ്ങില് കേട്ടതാണ് നമ്മള് മ ക്കളെ ഒരു ഒര് ഒരു കുട്ടിക്ക് ഏഴ് വയസ്സെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്ക
ഉം
കാരനം ഓലൊന്ന് ഓലെ സ്വയം കാര്യങ്ങളിൽ ഓലൊരു സ്വയം പ്രാപ്തിയിലേക്ക് എത്തീട്ട് അടുത്ത കുട്ട പിന്നെ നോക്കുമ്പോ അവർക്ക് അത്ര വെല്ലിയെ വിഷയങ്ങൾ വരൂല്ല ഇതവരല്ലേ ചെറിയ കുട്ടിന്നിട്ട് അവരിലേക്ക് വടെ ഓക്കല്ലാം ഇഷ്ടമായിരുന്നു ട്ടോ
ഉ
ചെറിയ കുട്ടിയായിപ്പം ഇഷ്ടായിരുന്നു പിന്നെ ഇപ്പ എങ്ങനെ ആായാലും തല്ലും തൊക്കെ ഉണ്ടാവുല്ലോ
ആ ആ
ആ പക്ഷെ ചില കാര്യങ്ങളില് ഓളന്നെ പറയും നിങ്ങക്ക് ഇഞ്ഞീലേറെ ഇഷ്ടം ഓനേണ് ഓനും പറയും ചിലപ്പോ ഇങ്ങക് നീതിനെ മതി രണ്ടോളം അങ്ങട്ടും ഇങ്ങട്ടും പറയും
ഉം
ഏ അത് നമ്മള് എന്നിരുന്നാലും രണ്ടാക്കും ഒരുപോലെ എന്ത് വാങ്ങാണെങ്കിലും ഒരുപോലെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്ക
ഉം ഞാനിപ്പോൊ കുട്ടിക്ക് ഭയങ്കര ഇഷ്ട ചെറ്തിനെ
ആഹ
പക്ഷെ ചെലല സമയത്ത് ഓക്ക് സ്നേഹക്കൂടുതൽ കൊണ്ട് ഇങ്ങനെ ഇളുമ്പോല്ലോ
ആ
അപ്പൊ ചെറുതിന്റെ കൈയും കാലും അങ്ങനെ ഇളുമ്പുമ്പോ നമ്മക്കൊരു പേടിയാണല്ലോ ആഹ പുറത്ത് നമ്മള് അങ്ങനെ ആക്കല്ലേ അയറാന്നൊക്ക പറഞ്ഞ നമ്മളിങ്ങനെ ചൂടാക്ബോ ഓളും ഇങ്ങനെ കരയും
ആ
അപ്പോരെടങ്ങേര് ഇപ്പൊ എന്താറീലാ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ കഴയില്ല
ഒന്നാമത് നഞമ്മള് പിന്നെ ഓർക് കൊറേ പോവും ഈ പ്രസവിച്ച് കടക്കാന്ന് പറയുമ്പോ ഉർക്ക് കൊറെ ഓ ആ ഓർക്ക് ഇനിക്ക്കൊക്കെ എങ്ങനെന്നറിയോ ഇനിക്ക് ന നല്ല ഉറക്കില്ല ആളാ ഞാന് ഈ പ്രസവിച്ച് കിടക്കുമ്പോ എനിക്കന്നൂടി ഉറക്ക കൂടും പിന്നെ നമ്മൾ എണ്ണീതൊക്കെ തേച്ചാണ്ട് നമ്മള് ഓർക്കംന്നുകൂടി കൂടയണല്ലോ അതില് രാത്രി മക്കൾ ഉറങ്ങാതെയും കൂടി ആയാല് പിന്നെ ഞമ്മക്ക് തീരിം ഏഹ നമ്മൾ ആ ഒർക് നമ്മള് രാത്രി ഉറങ്ങാ റക്ക് നമ്മള് രാവിലെ ഉറങ്ങി തീർത്തിട്ട് കാര്യല്ലാതോന്നി അത് തീരാത്ത മാതിരിയാ
അതെ
ഓർ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞ രാത്രി എന്നെഓറങ്ങ ഞാന് ഞാൻ എന്തൊക്കെയ ഇനി കാട്ടല് ഞാന് രാത്രി ഉറങ്ങാൻ കഴിയാത്തന് ഞാൻ നമുക്ക് ഞമ്മളെ വീട്ടിലാകുമ്പോ നമ്മള് കൊറച്ചൊക്കെ ഒറങ്ങും
ഉം
ഞമ്മെളെ ഇവകെട്ടിച്ചോടത്തക്ക് എത്തുമ്പോ പിന്നെ നമ്മുക്ക് ഒരു ആ ഒറക്ക് നമുക്ക് ഏഹ് തീർക്കാൻ കഴിയാത്തൊരവസ്ഥ വരും
ഉം
പിന്നെ എന്റെ മോളെ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂത്താപ്പാന്റെ മക്കളൊക്കെ ഉണ്ട്
ഉം
ഏഹ് അവിങ്ങും ചെറിയ ചെറിയ മക്കള് ഇില്ലാത്തതൊണ്ട് ഓര്കൊണ്ടുവരന്ന് ഇങ് നോക്കുയിരുന്നു
ആഹ്
രാവിലെന്നെ പിന്നെ രണ്ടാമത്തേനായാലും ഒരു കൊണ്ട് പോകും
ഉം
ഏഹ് ചെറിയ കുട്ടിയാകുമ്പേഴെ ഓര് കൊണ്ടു പോകും ഞമ്മളെ പണി ഏകദേശം ആഹ് വലിയ വലിയ ആൾക്കാരാണ് ഒരു അ അന്ന് വെല്ലുകുട്ടികളായിരുന്നു ഇപ്പം വലിക്കന്നെ അറയസായിലേ പോല അന്ന് എട്ടാം ക്ലാസ്സില് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന
ആഹ്
മക്കളായി
ആഹ്
അപ്പോൾ ഓല്ക്ക് കഴിവില്ലെന്ന് ഓല് കൊണ്ടുപോകും
ഉം
പിന്നെഒഴിവില്ലാത്തന്ന് ഓല ഉപ്പച്ചി വന്നിട്ട് കൊണ്ട് പോകും
ഓ
ഒല്ക്ക് കുട്ടികള കൊണ്ടില്ല ഇഷ്ടം കൊണ്ടാണ് എന്നട്ട് പിന്നെ മുത്തച്ചി ഓല് അവിടെ കഞ്ഞിയും കൊടുത്ത് ചിലപ്പവടെ ഒർക്കും ചെയ്യും
ആഹ്
അങ്ങനെ ഓര് നോക്കിയിട്ടുണ്ടായിരുന്നു
ഉം
അങ്ങനെ നോക്കാന് ന ഞാ എപ്പഴും ചിന്തിക്കും നഞമ്മക്ക് എപ്പൊഴും ഒരാൾ കുട്ടികളെ നോക്കാണ്ടായലന്നെ നമ്മളെ പണികൾ വേഗം വേഗം തീരും
അതെ സ്ട്രെസ്സും കുറയും ദേഷ്യം കുറയും
ആഹ് അതന്നെ
ഇപ്പൊ ഭയങ്കര എനിക്ക്
അഹ് അഹ് അഹ് ആഹ്
അതായത് ഇങ്ങനെ പുറത്ത്ക് പോവിടാ ഭയങ്കര പേടിയ
കുട്ടി കളിക്കാണ് അപ്പൊ ഓള് കാണാതെ പോകുമ്പോ ആ ദേഷ്യം വരും
നമ്മള് ചിന്തിക്കണ നമ്മളെ മക്കക്ക് ന്തേലും പറ്റോ എന്ന്ള്ളതാണ് അത്ര കൂടുതൽ അ അത്ര കൂടുതൽ കയറിങ്ങ് കൊടുക്കുമ്പോ ഇന്റെ അവസ്ഥയിൽ ഞാൻ പറയ ന്നെ ഞമ്മള് കൂടുതൽ കെയർ കൊടുക്കണതിനനുസരിച്ച് മക്ക
ഉം അത് ശരിയ
ഏഹ് നമ്മള് ഫ്രീ ഫ്രീയായിട്ട് വിടുന്ന മക്കൾ ഒരു സ്വതന്ത്രയിട്ട് ഓലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും
ഉം
ഓലൊന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിട്ട് ശ്രമിക്കും മറ്റുള്ള മക്കല് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ ആശ് ശ്രെയിച്ചിട്ട് ജീവിക്കുന്ന മക്കളായിരിക്കും ഏ അവര് സ്വയം പിന്നെ പുൊറത്ത്ക്ക്ന്ന് പറഞ്ഞാ ഓട്ടുമക്കും അങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കില് അവിടെ കളിച്ചോട്ടെ കുറച്ച് കുട്ടികളെ കൂട്ടത്തിലൊക്കെ കളിക്കണം മക്കള് മ മറ്റുള്ളവർക്ക് ഷെയറിങ്ങും അതേപോലെ ഏ ഇമോഷൻസ് ഒക്കെ കുട്ടിയേക്കറിയണംന്നിണ്ടെങ്കില് കുട്ടികള് മറ്റുള്ളവരുമായിട്ട് ഇടപയകണം.
ഉം.
ആ അങ്ങനെ വരുമ്പഴേ കുട്ടികളും അവരെ ഷയറി ങ്ങ് അതേപോലെ ഏ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിത സഹചര്യങ്ങള് ഒക്കെ മനസ്സിലാക്കൊള്ളൂ.
ഉം ഞാനിപ്പോ ഇൻക് ഭയങ്കര എടഞ്ഞേറ ചീത്ത പറയുമ്പോ പക്ഷെ
ആ
എന്തോ ഞാനൊരു മോശമ്മാതിരി തോന്നൊടീൻക്
അയ് ഞ ഞ എല്ലാ രക്ഷിതാക്കൾക്കും ചെൽപ്പോ തോന്നിപ്പോവുന്നൊരു കാര്യാണ്
ശരി.
ഏ പക്ഷെ നമ്മള് നഞമ്മളത് പോസിറ്റീവായിട് ചിന്തി ക്കാ നമ്മള് ചെയ്യ്നത് നമ്മളെ മക്കളെ നല്ലതിന് വേണ്ടിയാ പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മള് ചെയ് ന്ന് ഞാന് മോളെ മീറ്റിങ്ങിന് പോയപ്പം ടീച്ചറ് പറയ മക്കളോടൊന്ന് ഒന്നും പറയാൻ വയ്യ എന്തെങ്കിലും പറയുമ്പോത്തിന് അവര് പറയുന്ന എന്താ ഞാൻ പോവാ സ്റ്റേഷൻക് പോലീസില് കേസ് കൊടുക്കാന്. ഏ അവരെ ചീത്ത പറയാൻ വയ്യ അ ടിക്കാൻ വയ്യാ ഓല് എന്തെങ്കിലും തെറ്റ് ചെയ്താല് ഓൽക് തെറ്റല്ല
ഉം
ആ സാഹചര്യങ്ങളൊക്കെ ഞമ്മള് വീട്ടിന്ന് മക്കളെ ഞമ്മൾടെ മക്കൾടെ ഒന്നാമത്തെ സ്റ്റേജ്ന്ന് പറയ്ന്നത് മക്കള് ഏടെ ഫസ് ഫസ്റ്റ് സ്റ്റേജ്ന്ന് പറയുന്നത് അവിടെ ഉമ്മയായിട്ട
ഉം
അത് നം നമ്മള് നല്ല രീതിയില് കൈകാര്യം ചെയ്യാൻ നമ്മക്ക് കയ്യണം. പക്ഷെ നമ്മൾ മക്ക ന്റെ മോളറിം ങ്ങള് മാത്രേ ന്നെ അടിക്കുള്ളൂന്ന് പറിം ഞാൻ പറഞ് മോള് ചോയിച്ചോക്കണ്ടി മോളെ ഫ്രണ്ട്സളോണ്ടൊക്കെ ഓലുമ്മാരെ അടിക്കല്ണ്ടോന്ന് ചോയ്ച്ചോക്കണ്ടി ഞാന് അന്നെ അടിക്കല് എന്തിനാന്ന്ല്ലെ ൻ്റെ കുട്ടിക്ക് നല്ലോണറിയാം
ഉം
ഏ തെറ്റുകൾ കാണുമ്പം മാത്രം അല്ലേന്ന് ചോയ്ച് ഞാൻ ഓളോട് അപ്പോള് സമ്മയ്ക്കും കാരണം ഞമ് നമ്മള് തെറ്റുകൾ കാണുമ്പം നമ്മള് അടിക്കാന്ന് പറിം അങ്ങനെ വേദനാക്കി അടിക്കൂല ശരിക്കും ഞാൻ വിചാരിക്കും ആ ഒര് അടി കൊടുത്ത പിന്നെ ആ തെറ്റ് ചെയ് യ്യൂല അത് അത് കൊടുക്കണ്ട്യ രീതിയില് കൊടുക്കണം പക്ഷെ നമുക്ക് അങ്ങനട് അടിക്കാൻ തോന്നൂല്ല പിന്നെ ന്റെ മോളെ ഞാൻ അതേപോലെ ചെർ പ്പത്തിലൊരുവട്ടം ന്റെ ഏ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയിട്ട് മൂത്രോയിച്ചു ബെഡില് കുട്ടിയാ ഒരു രണ്ട് വയസ് ഒന്നേമുക്കാലൊക്കെ ആയിട്ടൊള്ളൂ അപ്പൊ ഞാൻ ദേഷ്യത്തിനൊന്നാണ്ട് കൊടുത്തു ബെഡില് മൂത്രൊയ്‌ക്കെയ്ച്ചിട്ട് അയിന് ശേഷം ന്റെ കുട്ടി ബെ ഡില്ന്നല്ല നെൽതെന്നെ കുട്ടി മൂത്രൊ യ്ച്ചിട്ടില്ല ഓള് ഒ ക്ക് മൂത്രയ്ക്കാ ണ്ടെങ്കി ഓള് പറയും മൂത്രയ്ക്കാണ്ട് ഏ ന്നട്ട് ബാത്രൂംമ്ക്ക്‌ പോവും. അങ് അങ്ങനെ പിന്നെ അതേപോലെ രാത്രിയൊക്കെ മൂത്രയ്ക്കല് പിന്നെ ഏ മോളും മോനൊക്കെ ഒരു ഒന്നൊന്നര ഒന്നെമുക്കാലാ മ്പോത്തിന് മോൻന്റെ മൂ വേ തൊട്ടിലിലും അതേപോലെ ബഡിലൊക്കെ മൂത്രോയ്ക്കല് നിർത്തീട്ട്ണ്ട്
ഉം
മോള് ഏ ഈ രണ്ടര